കേൾക്കുന്നുണ്ടോ ആഹ് പിന്നെന്താണ് ഭക്ഷണംഒക്കെ കഴിച്ചോ
ഇല്ലില്ല കഴിക്കൻ സമയയില്ലേ
അതല്ലേ ഞൻ ഞാൻ പറഞ്ഞ പോലെ എന്റെ വീട്ടില് വന്ന കഴിഞ്ഞാൽ ഭയങ്കര ലാഗാണ് മൊത്തത്തില് ഞാനൊന്നും ചെയ്തിട്ടില്ല കുട്ടികൾക്കും കൊടുത്തിട്ടില്ല അങ്ങനെയാണ് മട്ട് ഉമ്മായുടെ കയ്ന നല്ല ചീത്ത കോള്ളു കാരണം അവിടെ ഭയങ്കര സ്റ്റീവാണ് എല്ലാം കറക് മ പങ്ച്വലായിട്ട് ചെയ്യണല്ലോ ഇവിടെ വന്ന് കഴിഞ്ഞാ ആഹ് ആളാണെന്നേ പറയില്ല അതെ ഭയങ്കര ഓപ്പോസിറ്റ് ആണ് ഉം അത് നമ്മുടെ വീട്ടില കത്തുമ്പോ നമ്മള അവിടുത്തെ കുട്ടിയ ആവത്തില്ലേ ഒരു സുഖം അതെ അതാണ് തീർച്ചയായും അതാണ് അത് എത്ര ഏയ്ജ് ആയിക്കഴിഞ്ഞാലും ഞാൻ പറയാ ആഹ്
ഉം അല്ല അന്നേരം ഫുഡ് കഴിക്ക്യ അപ്പോ ഒന്നു ഇല്ലേ
അല്ല ഫുഡ് ആഹ് ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല അതൊക്കെ ഇഞ് ആഹ് കൊറച്ച് കഴിയുമ്പോ സാവധാനം വഴി കഴിക്കും അതിൻ്റെ എടേല് പിള്ളേര്ണ്ട് രണ്ടു പേരുണ്ട് താഴെ ആഹ് ഞാനപ്പോ മുകള് ലേക്ക് വന്നതാ
അഹ് ആഹ്
പിന്നെ ആഹ് വേറെ എന്തുണ്ട് വേറെന്തൊക്കെയാ
അതെ അതെ ഞാൻ കൊറച്ച് പ്രോജക്ടിന്റെ തെരക്കിലായി പോ യി കൊ റച്ച് കൂ ടെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ച്
ആഹ് ഞാന് കുറച്ചു നേരത്തെ കാണാണ്ടായപ്പോ ഞാന് വിചാരിച്ചു ആള് ബിസി ആയിരിക്കുന്ന് വിചാരിച്ചു.
ഉം നേരത്തെ പിന്നെ ഇന്ന് പിന്നെ പച്ചക്കറിയെക്കെ വാങ്ങ ണന്ന് വിചാരിച്ചതാ പക്ഷേ മഴ ആയോണ്ട് കടയിൽ പോകാൻ പറ്റിയില്ല.
ആ തോനയുണ്ടാവിടെ?
കൊറച്ചു നേരം ആയിട്ട് തോർന്നു നിക്കുവാ. അന്നേരം പിന്നെ ഉള്ളതല്ലാം
യ ചെറിയ ആഹ് അത്
ച്ച് തക്കാലം അത്താഴം അത് ചെയ്ത് കഴിഞ്ഞാ പിന്നെ ഫ്രീ ആണ്. അന്നേരമുണ്ട് പ്രൊജ ബാക്കി കുറെ ദിവസം കൊണ്ട് അതെന്ന് നോക്കാന്ന് വിചാരിച്ചിട്ട് നടന്നില്ല കൊണ്ട് വിളിക്കുമ്പോഴെല്ലാം ക്രിക്കറ്റുകളി കണ് കൊണ്ടിരിക്കും ഇപ്പൊ പിന്നെ തരുല
അതെല്ലേ?
അപ്പഴത്തേക്ക് പിന്നെ ആരാ നോക്കാൻ നിക്കുന്നേ രാവിലെ അങ്ങ് ജോലി
ആഹ്
എന്റെ അടുത്ത് ഇപ്പ ആഹ് എന്റെ അടു എത്ത് പറഞ്ഞ് വേണെങ്കി വന്ന് എടുത്തോന്ന് പറഞ്ഞ്.
ആഹ് പ്പൊ ആഹ് സമയം കൊണ്ട് ഓടി പോയതായിരിക്കും അല്ലേ? ഞാൻ ഓൺലൈനിൽ കാണുകയും ചെയ്തു പിന്നെ നോ കാണുണൂല്ല. ആ അപ്പൊ പിന്നെ ഞാൻ ആ സമയത്ത് പോയിട്ട് ആ യൂട്യൂബിൽ പോയിട്ട് കുറച്ച് പാട്ടുകൾ എനിക്ക് പാട്ടുകൾ ഭയങ്ക കര ഇഷ്ട അപ്പൊ ഞാന് ആ കുറച്ച് പാട്ടുകളൊക്കെ ങ്ങനെങ്ങനെ കേട്ട് ഇങ്ങനങ്ങനെ അതിങ്ങനെ കണ്ടുകോണ്ടിരിക്കയാണ്. അതായത് പാട്ടുകള് നമ്മള് ചെലപ്പം ഈ മ്യൂസിക് ഷോകളിലൊക്കെ പാടൂലേ ഒരാള് പാടിയ പാട്ട് തന്നെ മറ്റുള്ളവർ പാടുല്ലോ. ആ അങ്ങ ആ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ചിലപ്പോ കണ്ടോണ്ടിരിക്കും. നല്ല നല്ല പാട്ടുകൾ ട്ടോ.
ആ ഹ ഹാ ഹാ. ആ പാട്ട് ഇഷ്ടമാണ് ഞാൻ കൂടുതൽ കുക് യ്യുമ്പളായിരിക്കും പാട്ട് കേൾക്കുന്നേ.
അതെ, പാടോ?
ആ പാടതൊന്നു
ഏഹ് ഹെ.
ട്ടിഫൈൽ വയ്ക്കുന്നവരുടെ കൂടെ എത്താനൊക്കെ പിടിക്കും.
അതെ ലേ. ആ അപ്പൊ ആസ്വാദകയാണ്. ആരെയാണ് ഇഷ്ടം? ആണല്ലേ. ആ. ഉം
എം ജി ശ്രീകുമാറിനെ ഇഷ്ടവാ. പിന്നെ വേറൊരന്നല്ലോ? ഉതിപ് നാരാ
ഉദിത് നാരായൺ. ആ നമ്മുടെ പിൻ എ ആ എന്താ പറയാ മുന്തിരിപ്പാടം അതല്ല ന് ഹിന്ദി ആണല്ലോ കൂടുതല്. അത് എന്താ പറയാ ആണല്ലേ ഹിന്ദി മൂവീസ് കാണാറുണ്ടോ? എങ്ങനെയാ?
അങ്ങൻ
മൂവിസ് എല്ലാം കാണോ? ഉം
തമിഴും മലയാളം ഇറങ്ങുന്ന എല്ലാം കാണും.
അതെ ല്ലേ. എനിക്ക് ഹിന്ദിയ നല്ലോണം കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ പുതുതായിട്ട് ഇറങ്ങുന്ന ഒന്നും അങ്ങനെ കാണാറില്ല ട്ടോ. പക്ഷെ ഞ ഞ ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ആ സമയത് ങ്ങനെ എല്ലാ ഫിലിംസും കാണുമായിരുന്നു. ഇപ്പൊ ഉം ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടൊന്നും പോകാനൊന്നും പറ്റുന്നില്ല. ഇപ്പൊ നമ്മുടെ പ്രയോറി കുട്ടിമാറി കുട്ടികളായി നമ്മുടെ കാര്യങ്ങളായി മറ്റേത് നമ്മുടെ പ്രയോ ങ്ങനെ പ്പൊ ആ ഇനി അപ്ഡേറ്റായിട്ടിറങ്ങുന്ന സിനിമ ആ മ്യൂസിക് അതുപോലെ ഡ്രസ്സ് ഫാഷൻ സെൻസ് അങ്ങനൊക്കെല്ലായിുന്നോ ഇപ്പൊ പ്രയോറിറ്റി നമ്മൾ വേറെ പലതിനും കൊടുക്കുമ്പോ അതെല്ലേ നല്ലതാണ് ആ എന്റെ ഹസ്ബന്റ് നന്നായിട്ട് പാടും ഇപ്പൊ പാട്ടിന് ഇമ്പോർട്ടൻസ് ഇല്ലാന്നല്ല പക്ഷെ എനിക്ക് അതിലേക്കിങ്ങെനെ ഇൻവോൾവ് ഉണ്ടാവാൻ പറ്റൂല ആ അതായത് നമുക്ക്ന മ്മളെത് കുട്ടികളാകുമ്പോ കുട്ടികള് കാര്യങ്ങളങ്ങനെ നോക്കുമ്പോ ആ കുറച്ച് നമ്മള്ങ്ങനെ ഞാന് ഇങ്ങനെ ഉൾവലിഞ്ഞു പോയീന്ന് തോന്നഎനി ക്ക് സ്വന്തം തോന്നും അങ്ങനെ
ഇവിടെ ഹസ്ബന്റ് പാടും എനിക്ക് പാട്ട് പറ്റത്തില്ല എനിക്ക് ഡാൻസാണ് ഇഷ്ടം പ്പ ഹസ്ബന്റ് പാടും ഞാൻ ഡാൻസ് കളിക്കും പിന്നെ ഇവിടെ വന്നതിന് ശേഷാണ് സിനിമയ്ക്ക് പോവ പൊറത്തുന്ന് ഫുഡ് കഴിക്ക ഇതൊക്കെ ഹസ്ബൻഡ്
അതെ അപ്പൊ അതൊന്നും അയ്ന് മുമ്പുണ്ടായി ട്ടില്ലാ
ഇല്ല വീട്ടിലങ്ങനെ പപ്പക്ക് അങ്ങനെയുള്ള സിനിമാണൊന്നുല്ല പിന്നെ ടിവിയിൽ എന്തെങ്കലും വരുമ്പോ കാണും പിന്നെ ഫോൺ യൂസ് തോനെൊന്നും യൂസ് ചെയ്തില്ല അമ്മയും ഇപ്പീ കടന്ന് വഴക്ക് പറഞ്ഞൊണ്ടിരിക്കും
ആ ഇപ്പൊ ഫുൾ ഫ്രീ ആണെന്നാണ് പറെ പ ന്താല്ലെ അല്ലെങ്കിലും ചെല സമയത്ത് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അതൊരു ലൈസൻസാണ്. അത് ശരിയാണ്.
അതുഓലെന്നെ മോഡേൺ ആവണം മുടിവെ ട്ടണം അല്ലെങ്കിൽ പുതിയ ഡ്രസ്സൊക്കിടണം ഞാൻ അങ്ങനൊന്നുല്ല നമ്മളെ പഴഞ്ചം പോലെയൊ ചുരിദാറ് ഷാളെങ്ങനെങ്കിലും ഇടുവാ ഒരു ഒരുക്കത്തൊന്നു ഒരുങ്ങൊന്നുമില്ല. കണ്ണിന് മേളിൽ ചെറുതായിട്ടൊന്ന് എഴുതുക കൊച്ചിരികം മെന്റെ കുഞ്ഞൊരു സ്റ്റഡ് ട്ടിന്റെ കമ്മല് ചെലപ്പോ മാല പോലും കാണത്തില്ല വള ഇടത്തില്ല വച്ചും ഇടത്തില്ല. അങ്ങനെപൊക്കോണ്ടിരുന്നയ് ഞാനാ ഇവടെ വന്നപ്പഴ്‌ത്തേക്ക് ഹസ്ബൻഡ് എന്നെ മാറ്റി പിന്നെ മുടിയൊക്കെ അടിപൊളിയായിട്ട് ഫ്രണ്ടിലൊക്കെ വെട്ട് ട്ടിട്ട് പിന്നെ ഷാളില്ലാതെ ഞാൻ പൊറത്തിറങ്ങാത്ത ഞാനാ. ഇപ്പം അങ്ങനൊള്ള ഡ്രസ്സക് കെ കീവിന് ഹീലുള്ള ചെരിപ്പിട്ട് തൊടങ്ങി.
അപ്പൊ പുള്ളി അന്ന് മോട്ടിവേറ്റ് ചെയ്തെടുത് അപ്ഡേഷ് നാക്കി എടുത്തൂലെ ഹസ്ബൻഡ് അത് നല്ല കാര്യ കേക്കുമ്പോ നല്ലെരു രേസോണ്ട്.
ഉം പിന്നെ എല്ലാ സിനിമക്കും കൊണ്ടു പോകും
അതെലേ അതെലേ ആ അപ്പ അതിനൊരു രസണ്ടല്ലോ എനിക്ക് പിന്നെ അതില് വ്യത്യാസം ഒന്നുല്ല ആദ്യം എന്റെ വീട്ടില് നന്നായിട്ട് പൊറത്ത് കൊണ്ടൊവുന്ന ങ്ങനെ എപ്പഴും ടൂറും അക്കെ അങ്ങേൻത്തന്നയിരുന്നു എന്റെ ഫാ കേട്ടോ പിന്നിപ്പം പോയോട്ത്തും ആ ഹസ്‌ബെൻഡിന് മക്ക്‌ ക്കും ബാപ്പാക്കും അവര് അത്ര അങ്ങനെ ഒരുതുങ്ങിക്കണഷ്ടം പക്ഷെ എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ട അപ് ഷെ അവടെ ഒന്നിന് നമുക്ക് എന്താ നമുക്ക് എവിടെവേണങ്കിലും പോവാ എന്തേ അപ്പം വരുന്നില്ലാന്ന് വെ ച്ചിട്ട് അവര് നമ്മളോട് എങ്ങട്ടും പോകേണ്ടന്ന് പറയില്ല നമുക്ക് ഫുൾ ഫ്രീടാ പക്ഷെ അവരെ വിളിക്കരുതാന്ന് പറയും അവര് നിങ്ങൾ പോയിക്കോ ഞങ്ങൾല്ലാന്ന് പറയും അതെ അപ്പൊ പിന്നെ അ പിന്നെ അങ്ങെനെ പോകും ആൾക്ക്ങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാ പക്ഷെ ഭയങ്കര ഇഷ്ട ഉ പക്ഷെ എനിക്ക് തോന്നുണു ഇപ്പം ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ബഡ്ജറ്റിന്റെ ഒരു മുക്കാൻ ഭാഗവും പോകും പോകുന്നതാണ് യാത്രകളും ഫുഡും അതെ ഉ എന്നാൽ ഞാൻ പറയാ അല്ല എനിക്ക് ഇഷ്ട ഇഷ്ട്ടാണ് പക്ഷെ നമ്മളെന്തെങ്കിലും സേവ് ചെയ്യാ അങ്ങനെല്ലേ ഏയ് നമ്മൾ നിക്കുന്ന സമയത്ത് നമുക്ക് അടിച്ച് പൊളിക്കാന്ന് പറയാപ്പം
ആഹ ഇവിടെ അതുപോലെ തന്നെ
ആ പുറത്തിൽ പുറത്തെ ഫുഡ് കഴിക്കാൻ പറയുമ്പോ ഞാൻ പറയാ എന്തിനാ വെറുതെ ക്യാഷ് കളയുന്നത് അപ്പൂന്റെടുത്ത് ഒരു ജീവിതം അല്ലേ ഉള്ളൂ നാളെ തട്ടി ക്യാഷ് പൂട്ടി വെച്ചിട്ട് എന്താ കാര്യം അപ്പൊ പറ
അതെ ആ യാത്രകളും അങ്ങനെ തന്നെ എനി ഇഷ്ടമാണ് യാത്രകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു ചിലപ്പോ ഞാൻ കാരണായിരിക്കും ആൾ ഒന്ന് ആദ്യം കുറച്ചൊരു ഒതുങ്ങിയിരുന്നു അങ്ങനെ യാത്ര ചെയ്യാൻ ഇഷ്ട്ടല്ല പക്ഷെ എന്റെ ഒരു ഇഷ്ടം കൊണ്ട് ഇപ്പൊ ഇപ്പൊ ആൾക്ക് വന്നാ നമുക്ക് എവിടെ പോണ്ടേന്ന് ചോയിക്കും അപ്പൊ പിന്നെ അത് അപ്പൊആ മൗൾഡ് ചെയ്ത് എടുത്ത പോലൊയി ഇപ്പൊ ഭയങ്കര ഇഷ്ട ഇപ്പ ഞാൻ പറയണ്ട കാര്യല്ല അങ്ങനെ അങ്ങനെ ലാസ്റ്റ് പോയത് എവിടെയാണ് ഇപ്പപ്പം വന്ന് പോയിട്ട് രണ്ട് മൂന്ന് മാസംആയി വട്ടവട ആായിരുന്നു ലാസ്റ്റ് പോയത് ഉം നല്ലൊരു ട്രിപ്പ് ആായി മൂന്നാറിൽന്ന് കുറച്ചും കൂടെ അങ്ങോട്ടുള്ള സ്പോട്ടാണ് വ ട്ടവട അത് എനിക്ക് തോന്നുന്നു തമിഴ്നാട് ആഹ് തമിഴ്നാട് ബോർഡറായിട്ട് വരുവായിരിക്കും ചിലപ്പോ ഒന്നുകൂടിയും ആ ഒന്ന് കൂടി നമ്മുടെ തിരുള യെല്ലോ ഫ്ലവർ ഇല്ലേ ഒരു മഞ്ഞപ്പൂവ് അതൊക്കെ ഒരുപാട് കിട്ടുന്നവ ആ ഹാ കുന്നുമല ഒക്കൊയിട്ടും ട്രക്കിങ് ഒക്കെ കലോത്സവം എനിക്ക് നല്ലഇഷ് ഞങ്ങള് ഫുൾ ഫാമിലി ആയിട്ടാട്ടോ പോയത് നമ്മളിവിടെ അതും രണ്ട് രാ രാത്രി മൂന്ന് പകൽ അങ്ങനെ അങ്ങനെ ആ ഫാമിലി ആ ഞാനും എന്റെ ഫാമിലിയും പിന്നെ എന്റെ ഫാദറും മദറും അങ്ങനെയൊക്കെ ആയിട്ട് ആ പിന്നെ ആൾക്ക് ഒറ്റക്ക് പോന്ന ഇഷ്ട്ടല്ല ഫാമിലി അതാണ് മൂപ്പര്ടെ എന്റർടെയ്മെന്റ് ആ അതെ അപ്പൊ ഹണിമൂണി ഒക്കെ പോകുവാണെങ്കിൽ ഒറ്റപോണ രസം പക്ഷെ ഇപ്പൊ കുട്ടികളുടെ കാര്യസ്ഥിതിക്ക് നമ്മൾ എല്ലാരും കൂടെ പോകുമ്പോഴാണ് കാരണം ഒന്ന് ഒന്നത് അവരെ കെയർ ചെയ്യാന കുറെേ ആൾക്കാരുണ്ടാവുമല്ലോ ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട്
വേറെ എന്താണ്
ഇപ്പ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ
ആഹ് കേക്കുന്നുണ്ട് നല്ലായിട്ട് കേൾക്കാം കുഴപ്പമില്ല
ആ ആ ഞാന് പെട്ടെന്ന് എന്താ പറയാ എന്റെ വേറൊരു ഫോണില് കോള് വന്നപ്പോ നിനക്ക് അവിടെ കേക്കണില്ലന്ന് വിചാരിച്ചു പിന്നെ എന്തായരുന്നു രാത്രി രാത്രിഇൽ ഫുഡ്‌താ
രാത്രിയില് ചോറ് ചക്ക പിന്നെ രസം
കാന്ന് പറഞ്ഞിരുന്നല്ലോ നേരാ ത്തെ ചക്ക വിട്ടുള്ള കളി ഇല്ല അത് ചക്ക ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗത്തേക്ക്ന്ന് ഫീൽ ചെയ്തുട്ടോ ചക്ക കപ്പ കപ്പ ഇല്ലേ ആ ഭാഗത്ത്‌ന്ന്
രസമുണ്ട് പിന്നെ കുറച്ച് വെണ്ടക്കയും അമരക്കയും ഉണ്ടായിരുന്നത് വെഴുക്ക് വരട്ടി ട്ടി പിന്നെ മറ്റേ മത്തങ്ങ അങ്ങനെ വെട്ടുമൂറി സാധനങ്ങളല്ലേ
അതെ ആഹ് ആഹ് കേൾക്കുമ്പോ നല്ല രസണ്ട് ണ്ടായ്ര്ന്നു ഞങ്ങളവിടെ മെഴുക്കു പരട്ടി എന്താ പറയാന്നറിയോ ഉപ്പേരി അല്ലെങ്കിൽ തോരൻ ആ തോരൻ വേറെ ഉപ് പേരി ആ അങ്ങനെക്കെ പറയാ പക്ഷെ നമുക്കറിയാലോ നമ്മളൊരുപാട് ഫിലിമൊക്കെ കാണുന്നോണ്ടെ ഏത് ഭ സ്ലാങ്ങാണക്കെ നമുക്ക് മനസ്സിലാവും മെഴക്കു പുരട്ടി ആ് വെണ്ടക്ക മെഴുക് ക് പത്തി ഉരുളക്കിഴങ്ങ് മെഴുക് മെഴുക്കുപുരട്ടി അങ്ങനൊക്കെങ്ങനെ കേ ക്കാം കേക്കുമ്പോ രസാണ് പിന്നെ
പറയാ അല്ലെ പപ്പടം സമയം പിന്നെ അതിലേതെങ്കിലൊന്ന് ഫിക്സ്
പ്പടം അത്ന്നെ മസ്റ്റ ചൂടൊ ടല്ലെ അത് ശരി ഞാനി പറഞ്ഞ പോലെ മോ ക്ക്ഫുട് കൊടുതിട്ടില്ല ഞന് മോന്ക്ക് ഫുട് കൊടുതിട്ട് വി കേട്ടോ ഓക്കെ ഓക്കെ ബൈ